ഹലോ
ഹലോ
ആഹ കേൾക്കുന്നില്ലേ
ആഹ ആഹ കേക്കുന്നുണ്ട്
ഉം ഉം എന്താ വിശേഷം
എന്താ സുഖായിരിക്കണ ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ്‌ ഉച്ചക്കത്ത് ആവ്ന്നൊള്ളു
അതെല്ലെ ഞങ്ങള് നേരെ വഴിക്കന്ന്
ആഹ ചോ ജ ആഹ പിന്നെ വെഷ്ക്കുലെ
ആഹ്
ഉം അപ്പൊ പിന്ന ഇനിയിപ്പ രണ്ട മണിയൊക്കെ ആവണം ഉച്ചയ്ക്ക് എന്തെയിലും കഴിക്കാൻ ദഹിക്കണ്ടേ അത്
ഉം
അത് ചോറ് വടിക്കാനുണ്ട് റൈസ് കുക്കറിന്നെ ഓഹ് റൈസ് കുക്കറിൽന്ന് ചോറ് വടിക്കാന ഉണ്ട
അതെ
കറിയൊക്കെ ആയിട്ടുണ്ട് ചോറേ ചോറ് ആഹ് ഇല്ല ഞാൻ തന്നെ ചെയ്യ
അതെ വേറെ ആരുല്ലേ ഹെൽപ്പിങ്ങിന്
ആഹ ഹെൽപ് ചെയ്യ ഇല്ല ഞാൻ തന്നെ ചെയ്യണം
ആഹ സ്വന്തമായിട്ടാ ഉ ഉമ്മ അങ്ങനൊന്നുംല്ല
ഓ ഞാന ഉമ്മാണ് ഞാനേ ന ഇത്തിരിയായിചയാളാണ്
അല്ലേ ആഹ് ആഹ്
ഞാനാണ് ഉമ്മ എനിക്ക് പേർക്കുട്ടികളൊക്കെ ഉണ്ട് ആഹ് എന്റെ മക്കളൊ കല്യാണം കഴിച്ച രണ്ട് പെൺകുട്ടികള പതിമൂന്ന് വയസായ എപ്പ പേര കുട്ടിണ്ടിനിക്ക്
ആഹ് ആ അപ്പൊ അവരെങ്ങനെ അവിടെ ഹസ്ബൻഡ് വീട്ടിൽ പോയ തത്ത ഒറ്റയ്ക്കല്ലേ അപ്പൊ
ആഹ ഇല്ല ഇപ്പ മോളുണ്ട് ഇവിടെ ഇളയ മോൾ ഇവിടെ ഇണ്ട്
അതെ
ഉം ഉം കല്യാണം കഴിചിട്ടുണ്ട് അവൾക്കൊരു കുട്ടിയുണ്ട്
അതെ
പിന്നെ ഹസ്ബന്റ് ഇപ്പൊ നാട്ടിലുണ്ട് ഇവിടെ ഉണ്ട് ഹസ്ബന്റ് ആ അഞ്ച്ട്ടാ അത് അവളോവിടെയാ
ആഹ് ആഹ് ഉം
സ്റ്റക്കായിയിട്ട് കേക്കണേ ഒരു മിനിട്ട് കേട്ട ആഹ് പറഞ്ഞോളൂ
ആ ഇപ്പ ഏഴ് മാസമായിട്ട് ആള് നാട്ടില്ണ്ട് ഇത് വന്നിട്ട്
ആഹ് ആഹ് അതെ
ആഹ് ആഹ്
ട്രിപ്പൊക്കെ പോവാറുണ്ടോ
പിന്നെ ട്രിപ്പും ഇല്ല ആഹ് വരുമ്പോ വല്ലാതാ അങ്ങനെ വല്ലാണ്ട് അകലക്കൊന്നും അങ്ങനെ പോവാറില്ല
അതെ
സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു താല്പര്യമല്ല അടുത്തേക്ക് പോവൂട്ടാ വല്ല ബീച്ചില അങ്ങനെ അങ്ങനെയൊക്കെ പോവും അല്ലാണ്ട് അകലം ന്നാ അകലത്തക്ക് ഞാൻ അങ്ങനെ പോവാറീല്ല എനിക്ക് എനിക്കവല്യ താല്പര്യമില്ല അങ്ങനെ പോവാൻ
അതുകൊണ്ടാണല്ലേ
ഉം ഉം ഉം
ആഹ്
ആഹ് ഇപ്പ കുടുംബശ്രീന്ന് അവര് കൊടക കനാലിൽ പോയിപ്പോ കഴിഞ്ഞ ആഴ്ച
ആഹ് അപ്പൊ അങ്ങനെയൊക്കെയാണല്ലോല്ലേ ഓര ഗാങ് ഒക്കെ ആയിട്ട് ഇപ്പൊ ആഹ് നമ്മള് ഫാമിലി അല്ലാ രടിം ഒരു സ്ത്രീ സംരംഭം പോലൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒറ്റക്ക് പോവാ അങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ
അവരില ഇപ്പൊ ഒരു എയ്ജ ഉള്ള ആള് ഞൻ പക്ഷെ അവരെല്ലാരും പോയി ഞാൻ പോയില്ല ആഹ് ഞാനില്ലാന്ന പറഞ്ഞു ഉം ഉം ആഹ് എനിക്ക് താല്പര്യ ഇല്ല
അതെ
അല്ലെ ആ നെലക്ക് പോകുമ്പോ എനിക്കൊന്നാമത് എനിക്ക് പറ്റൂല ഓഹ്
അതെ ഛർദ്ദിക്കോ
ഓഹ് ആഹ് അങ്ങനത്തെ പ്രശ്നൊക്കെ ഇണ്ട്
ആഹ്
ആഹ് ഏഹ് അങ്ങനെ ഒന്നൂല്ല അങ്ങട് പ്രശ്നില്ല പിന്നെ ഞാൻങ്ങനെ പോവാറില്ല പിന്നെ ഇപ്പം ഞാൻ പോ
അതെ അല്ല പ്പട്ത്ത്
ജ് പഞാനില്ലാണ്ട് ഒരു ഞാനില്ലാ ഒരു കാര്യം നടക്കൂല നമ്മള് എല്ലാത്തിനും അപ്പ അങ്ങനെ കറിഞ്ഞുമ്പോതാ
ആഹ് അല്ല അപ്പൊ അടുത്ത് ഞങ്ങളുടെ ആഹ് എന്റെ ഒരു കസിന്റെ ഓഫീസിന്ന് ഇങ്ങനെ ടൂർ പോലുണ്ടായി അത് ഗേൾസ് ഗേൾസും ബോയ്സ് ക്കള്ളെന്നെയാണ് അപ്പൊ അയില് ഇങ്ങനെ കൊറെ ചേച്ചിമാരാണ് കൂടുതലുള്ളത് ഹലോ കേക്ക്ണില്ലേ ഹലോ
ഹലോ
കേക്ക്ണില്ലേ ഹലോ
ഹലോ
ആഹ് കേക്ക്ണില്ലേ
റൈഞ്ചിട്ടല്ലാം തോന്നുണു